ഹലോ ആഹ് കേക്കണ്ട് എന്തെയ്യ്ണേ
ഞാൻ ഇവിടെങ്ങനെ ചെറിയൊരു പണിയിലെനി
അതെ വൈകിട്ടത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കാണോ.
ആ ആ അ
അതെ
ചായൊക്കെ കുടിച്ചോ ഇല്ലേ വർക്കൊന്നും ചെയ്യണില്ല വീട്ടിലാവു വൈ ഫൈ
എന്താടാ
വീട്ടില് ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കാൻ ന്നറിയ
അതെ
ഇപ്പൊന്നും ചെയ്യണില്ല നീയോ
ഞാന് ഓൺലൈൻ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന്ണ്ട് അപ്പങ്ങനെ ആ കൊറേക്കെ അങ്ങനെ വീട്ടിലിങ്ങെനെ ഇരിക്കെണ്ടയായിരുന്നു കുട്ടി ചെറുതാവ കാരണേ പിന്നെപ്പ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ക്കനെ ഓരോന്നൊക്കെ ചെയ്യണണ്ട് ആ പ്പ പിന്നെ കൊറേ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നമുക്ക് വീട്ടിലാണെങ്കിലും വർക്ക്
അതെ ഓൺലൈൻ കൊറെ പ്ലാറ്റ്ഫോം ഉണ്ട്
അല്ല നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റണത് അത്രയും നമ്മള് നോക്കിട്ട് വേണം ചെയ്യാന് നമ്മളെ ഞാനിങ്ങനെ ചെയ്യുമ്പഴക്കെ വേറെ ആരെലുംക്കെങ്ങനെ വർ ചെയ്ണ്ടോക്കെ നോക്കിയിട്ട് ട്ടാ ഞാ ചെയ്യാറ്. നക്കി അങ്ങനെ എല്ലാ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളും അത്ര വിശ്വാസം പോരാ.
ഇപ്പോഴാണെങ്കിൽ ഫുളള് തട്ടിപ്പും കാര്യങ്ങള
ചായക്ക് ആ ചായക്ക് കടി എന്തേലുക്കെ ഉണ്ടാക്കോ.
ആ വിടെ മറ്റേ അങ്ങനെ ഇണ്ടാക്കു ഒന്നു ഇല്ല ങ്ങൾ പുറത്തന്നൊക്കെ വാങ്ങി ചെയ്യാ
ആ കൊരികളൊക്കെ പൊരികളൊക്കെ
ആഹ് അങ്ങനെ എണ്ണക്കടികളൊക്കെയാ വാങ്ങാ
ആഹ് വീട്ടില അങ്ങനെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണത് കുറച്ച് കുറവാണ് കാരണം എന്താ വച്ചെങ്കില് ആ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ശരിക്ക് പക്കാ മറ്റേ നമ്മുടെ ഹോട്ടലിൽ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് വരും പിന്നെ ഇപ്പ ഒ അങ്ങാണെങ്കില് ആ ഒരു പൈസ കൊടുത്തിട്ടുണ്ട് വാങ്ങിച്ച്ക്കഴിഞ്ഞാൽ അതണ്ട് കഴിഞ്ഞ്. ഇതാകുമ്പോ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ വാങ്ങുക പിന്നെ അത് ഇണ്ടാക്കാൻ നിക്കണം. അത് ശരിക്ക് വീട്ടിൽ ഉണ്ടാക്കാണെങ്ക്‌ കൂടുതലാണ് നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും.
ആ കേടൊന്നും ഉണ്ടാവൂല വീട്ടില് ഇണ്ടാക്കയാണെങ്കിലേ
അത് ശരിയാണ് ങ്ങനെ ആദ്യത്തെ കല്യാ ണം കഴിഞ്ഞ അവസരത്തിലൊക്കെ നമ്മള് ഒരു പുതുമൊടിയിലൊക്കെ ഇങ്ങനെ എന്നും വൈകുന്നേരം ഓരോന്നൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പുതുമോടിയൊക്കെ മാറ് പിന്നതൊക്കെ ഭയങ്കരതായി അതെ അ ആ പിന്നെ അതില്ലേ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കേ നമ്മളാച്ച ഇങ്ങനെ ആ അപ്പൊ ആ ഒരു കാര്യം മാത്രമല്ല അല്ലാ ഇ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടീടെ കാര്യങ്ങള് അങ്ങനെ കൊറേ അങ്ങനെ തെ നിവർ വൃത്തിയാക്കലും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവുമ്പോ നമക്ക് അ റെസ്റ്റ്ടുക്കാൻ ടൈമ് ഒക്കെ എതാ പള്ളി ആ നളപ്പോ ഒ ല്ല കൂട്ടു കൂടുംബാണി അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പണികളും കാര്യങ്ങളും ഉണ്ട്.
ആ
അപ്പ വന്ന അവസരം പറയുമ്പോ നമ്മള് ആ വർക്കില് ഒന്നും പോയിരുന്നില്ല ഫ്രീ ആയിട്ടിരിക്കയാണ്. ഇപ്പൊ എന്ന് പറയുമ്പോ ഒരു ഇപ്പൊ ഞാൻ ട്യൂഷനായിയിട്ട് എടുക്ക അപ്പൊ ആ ഒരുടൈം ഒക്കെുമ്പഴനും കുട്ടികൾക്ക് ഒരുഏഴ മണിക്ക ആുമ്പഴത്തുംനരിക്കും രണ്ട് മൂന്ന് മണിക്കൂർുണ്ട് രാത്രി അപ്പ അതിന്റെടയിയില് കുറ കാര്യങ്ങൾ ചെയ്യും വേണം അപ്പ നമ്മ ഇ കൂ ഇതിന കൂടിന്ന് കഴിഞ്ഞാല് സമയം ഉണ്ടാവില്ല അതെ നമ്മൾ ടൈമ ഒക്കെ നോക്കിട്ടേ ചെയ്യുള്ളൂ
ബുക്കുകളൊക്കെ വാായിക്കോ
ഏ ആബുക്ക് ആദ്യൊക്കെ സ്കൂളിൽ പഠിക്കണ കാലത്തൊക്കെ എും വായനശാലയിൽ ആയിരുന്നു വായനശാലിയിൽ നിന്ന് ബുക്ക് എടുക്ക വായിക്കാ ഇന്ദുലേഖ അതൊക്കെ ഉണ്ടല്ലോ ആഹ ഇന്ന് വായനദിനം ആണല്ലേ
ആഹ
ആഹ ഇങ്ങനെ എവിടെ വായിക്കാറുണ്ടോ
ഞാന് ആഹ ഇപ്പൊറഞ്ഞു ആഹ അതെന്താ സ്റ്റോറി എന്താ
അത് പ്രണയത്തിന്റെ
ആഹ
ആ അ സന്തൂ പനണ്ട് ഇന്ദലേഖ ഉ ആ പഴയ ഒരു സ്റ്റോറിയാണ് അങ്ങനെ ഏ അതായത് സ്നേഹിച്ച് ഇങ്ങനെ അവര് രണ്ടരു അവരുടെ തമ്മിലുള്ള ഒരു സ്നേഹത്തിറെ ഒക്കെ ഒരു കഥ ഈ ഉം എന്താ പറയാ പണ്ടത്തെൊരു നല്ല തമ്പ്രാക്കന്മാരുടെൊക്കെ ഒരു കുടുംബല്ല അങ്ങനത്തെ ഒരു കുടുംബത്തി നിന്ന് പ്രണയിച്ച അങ്ങനത്തെ കതാ മറ്റ ആള് അയാളെ കല്യാണം കഴിക്കാണ്ട് വേറെ പോ്പ അങ്ങനെയൊക്കെ
ആഹ
ആ പിന്നെ ബഷീറിന്റെ കുറെ നോവലുകളൊക്കെ വായിക്കാറുണ്ട്
ബഷീറിന്റെ പാാക്കുമ്മാന്റെ ആട ഒക്കെ ഇണ്ടല്ലോ
പ്രേമലേഖനം വഹിച്ചിട്ടുണ്ടോ
ഇല്ല
ആ
എനിക്ക് ഓർമ്മല്ല ചെറുപ്പത്തിൽ ഇങ്ങനെ ഏതൊക്കെയോ ചെറിയ ബുക്കൾൊ ഒ വായിച്ചിട്ടുണ്ട് വീട്ടിലുണ്ടത്
ആഹ ഞാനും ബൻറും ലവ് മേജ്ണി അപ്പൊ അവരിങ്ങനെ നന്നായിട്ട് ബുക്ക് വായിിക്കും ആ അങ്ങനെയല്ലാ ഇ നന്നായിട്ട് വായിക്ക അപ്പൊ പ്രേമലേഖന എന്ന് പറഞ്ഞട്ടുള്ള ബുക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ചാന്നുണ്ടായി അപ്പ അത് വവിച്ചോക്കെ നല്ലതണെന്നക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാ അങ്ങനെൈ്രറിയിലൊക്കെ നോക്കിയപ്പോ കിട്ടയില്ല അത്ണ്ടന്നന്ന് പക്ഷ അത് വേറെ ആരുംടുത്ത് പോയിുണ്ടായിന്നേ അപ്പ അങ്ങനെക്കെ എടുക്കാൻ കിട്ടിയില്ല അപ്പൊ അവരന്നെ വാങ്ങിണ്ടായിർന്നു അപ്പ അവര് കൊടന്ന് വന്നിട്ട് അങ്ങനെ പയസുണ്ടായി അൊ അന്ന് ഞങ്ങിങ്ങനെ നല്ല പ്രണയത്തില അവകാരം നല്ല അത് വായിക്ക്പോ നല്ലൊരു ശടന്ന് ആ അവരെ പ്രള രസ കിട്ടണംെന്ന വായിച്ചേക്ക കൊണ്ട
ആ അതിപ്പോ യൂട്യൂബിലൊക്കെ അങ്ങനെയക്കെ കിട്ടുവോ സെർച്ച് ചെയ്താലൊക്കെ
ും തോന്നുന്നത് അത് ഇപ്പൊ എങ്ങനെയാണല്ലോ യൂട്യൂബിലൊക്കെ കഥ ആ ഒരു നോവൽ എന്താ വെച്ച സ്റ്റോറി നമൂടി പറഞ്ഞു തരും അപ്പൊ അത് കേട്ടിട്ട് നമ്മ മതി വായിക്കേണ്ട ആവശ്യമില്ല ആഹ അങ്ങനെണ്ട്ട്ടോ പറയണ പോലെ പക്ഷെ അതിന ൊക്കെ നമുക്ക്ങ്ങനെ ആ ഹെ്െ ഒക്കെ വെച്ച് ക നല്ല രസംണ്ടാവും അങ്ങനെ കേട്ട് ഇങ്ങനെ കിടക്കുന്ന രസ ആ കേക്കാന ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട്
സിനിമയാണോ
ആ സിനിമയും ഞാൻ ടി വിൽ അങ്ങനെ കാണില്ല തിയേറ്ററിലൊക്കെ പോയിട്ട് പുതിയ ആ തിയേറ്ററൽൊക്കെ െ പോയിട്ട് പുതിയ സിനിമകൊക്കെ ഇറങ്ങാ അങ്ങനെ പോയി കാണാഷ്ടല്ലണ്ടങ്ങെ കൊറെ നേരട്ട നമ്മളിങ്ങനെ വീട്ടിലന്നെ അത് നടക്കൂ ഇല്ലച്ചെ കാണുമ്പോ അങ്ങനെ ഫുള്ളായിയിരുന്നു കാണണം അതിന്റെ ഇടയിൽന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് പോയോന്ന ഇ്ടല്ല പരസൊന്നും വരെ ഇഷ്ടമല്ല
ആഹ് ആഹ്
അങ്ങനെ പിന്നെ അത്ര നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വല്ല ഇതൊക്കെയാണ് കാണ വെച്ചങ്ങനെ എങ്ങനെ കണ്ടോൊണ്ടിരിക്കും കൊറൊയിട്ടോ ടി വിൽ കണ്ടിട്ട് അതെ അതെ പരസ്യ ത്രവലിനെ ഒരു പ്രാവശ്യമേ ഉള്ളൂ
ആഹ
പിന്നെ ഫോണില് കാണാറുണ്ട്
ആഹ് ആഹ് ഞാനും അങ്ങനെ തന്നെ എന്താ ഫോണില് പറഞ്ഞാല് ഈ- ബുക്കിലൊക്കെ വരുവല്ലോ
ആഹ്
ായിട്ട ആ അങ്ങനത്തെ കാണും പിന്നെ ഷോർട് ഉള്ളത് അതിന്റെ പിന്നെ ഫുള്ള് ഉണ്ടോ നമുക്ക് പറ്റിയതൊക്കെയാണെന്നുണ്ടെങ്കി ഇഷ്ടം ല് യൂട്യൂബില് സെർച്ച് ചെയ്ത് നോക്കും ഇൻസ്റ്റഗ്രാം ടെലഗ്രാമും കൂടെ ഉണ്ടല്ലോര് കാണല്
ആഹ് ആ ഞങ്ങള അങ്ങനെയാണ് ഇപ്പ അരലെ നന്നായി കണ്ടിട്ടുള്ള സിനമന്ന് പറഞ്ഞ് തിതിറ്റർ ഒകെ ടെലഗ്രാമിൽ ഇതുണ്ട്ന്ന് പറഞ്ഞ് അ
ആ അങ്ങനെ ഞാൻ കാണലില്ല എനിക്ക് ഒരു പ്ര ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ അങ്ങനെ നോക്കി ഞാൻ പിന്നെ അത് എങ്ങനെലും കണക്റ്റ് ആയില്ല പിന്നെ ആഹ് പിന്നെ ഇങ്ങനെ ഫോണിലിങ്ങനെ പിന്നെ പറഞ്ഞ പോട്ടം പോലെ അല്ലാതെ ടൈം കിട്ടൂല്ലല്ലോ ഫ്രീ ആയിട്ട്
തിയേറ്ററില് പോയി കാണാറുണ്ടോ
ഇല്ല ഇല്ല തിയേറ്ററിൽ ഇതുവരെ പോയിട്ടില്ല
അതെന്തേ
ഒന്നുല്ല എൻക്ക് അതിനോട് വല്ല ത ഇല്ല നല്ല സൗണ്ടും കാര്യങ്ങളും ഇയ്ക്കാലും ഒന്നാമത്
അതെ
ആ പിന്നെ എന്താ ഈ ലേറ്റും ഭയങ്കര ലേറ്റും അങ്ങനത്തെ ഇതൊക്കെ വീട്ടില് കാണുന്നരു സൗകര്യം കിട്ടൂലല്ലോ
അതെ പക്ഷെ നല്ല രസാണ് പോയി കണ്ടോക്കി നോക്ക് അപ്പ അത് ഇഷ്ടായിക്കോളും
ആഹ്
എക്സ്പീരിയൻസ് ചെയ്യണല്ലോ ആഹ് ഇന്നലൊക്കെ നല്ല മഴായിരുന്നു പെരു മഴ പറഞ്ഞ പെരു മഴാരുന്നു
ആഹ് ആ ഇവിടന്നാ അങ്ങനെയൊന്നും ഇല്ലട്ടോ ഇന്നിന്നൊലയും വല്യൊരു മഴ അറിയാനൊന്നുല്ല
അതെ
നോർമലായിട്ട് ഇങ്ങനെ ചെറിയൊരു മയല്ല വെയിലല്ല കാര അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ ഇന്ന്
ആഹ് ആഹ് അത് ശരി- അങ്ങ്നെ - ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിട്ട് ഞങ്ങള് ഞങ്ങളടെ വീട് പുറത്തേക്ക് ഇങ്ങനെ വേറു മഅങ്ങനെയിട്ടാണ് അപ്പൊ ഞങ്ങള് ഇന്നലെ അവിടെ കെടന്നത്- നക്ക്പോ ഈസൈഡിലക്കെ ഞങ്ങക്കകെ മരങ്ങളണെ- അപ്പൊ മരൊക്കെ ഇങ്ങനെ അതാച്ച കൊറേ നല്ല ആ പേടിയട്ടെ അതെങ്ങാനും വീ
രാത്രി ഒക്കെ കാറ്റും എന്താ കടിച്ചാ നമ്മളറില്ലല്ലോ പകലാവുമ്പോ നമുക്ക് മുറ്റത്തക്കൊക്കെ ഇറങ്ങാംഅതാവുമ്പോ- ഒറങ്ങുമ്പം അറീല്ല-
ആഹ് ഒറങ്ങി കഴിഞ്ഞിട്ട് എന്ത്ലൊക്കെ ആയ അറിയില്ലല്ല അപ്പേക്ക് അങ്ങനെ ഒരു പേടിയായിട്ട് ഒറക്കം വരാണ്ട്- ഞാനതാ അതന്നെ പറ ന്നിട്ട് അപ്പൊ ഏത്തെങ്ങനെ പറയണ്ട് മരം മുറിക്കണംന്ന്- അതായത് നമുക്ക് ദ്രോഹം ഉണ്ടാക്കണ മരങ്ങളൊക്കെ നമ്മള് അല്ല ദ്രോഹം ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടാവാണ്ടിരിക്ക ക്കാൻ വേണ്ടീട്ടാരിക്കും മുറിക്കണം പറയണെ. ഇവിടെ എന്ന് പറയുമ്പം പാട സെ പാടത്തിന്റെ സൈഡാണെ.
ആഹ് ആഹ് -
ഉം അങ്ങനെ-
ആഹ് പച്ചക്കറി ക്കെണ്ടോ പാടായോണ്ട് ഇവിടെ കൊറച്ചൊക്കെ ഉണ്ട്-
അതെ-
ആഹ് ഈ ഇന്താ ഇല്ലങ്ങ എന്തൊന്നല്ല- കവുങ്ങാണ് പാടത്ത്
കൗങ്ങോ
ആ
ആ ആ ഇവിടെ അങ്ങനെ പാടത്ത് പാടത്ത് കവുങ്ങ് ഒന്നും വെക്കാനും സമ്മതി കാരണം പാടം പാടമായിട്ട് തന്നെ നെല്ലൊക്കെ കൃഷി ചെയ്യാനും അങ്ങനെ കൃഷികളൊക്കെ സമ്മതിക്കൊള്ളൂ
ആ
അനുവദിക്കില്ല
ഉം
പാടത്തിന്റെ കുറച്ചങ്ങോട് മോളി കേറി കൊറെ പറമ്പുകളുണ്ട് തെങ്ങും പറമ്പ് കവുങ്ങിന്റെ പറമ്പ് അങ്ങനൊക്കെ ഉണ്ട്
ആ
ആ പ്രളയൊക്കെ വരാറുണ്ട് അങ്ങോട്ട്
ഇല്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല
ആ ഇവിടെ ഉണ്ടാവാറുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ പാടത്തിന്റെ ഏരിയാണ് പിന്നെ ഒരു കുന്നുണ്ട്
ഇവിടെ അങ്ങനെ കുന്ന് അറിയാനൊന്നുമല്ല ഞങ്ങളതൊരു പാടത്താണ് വീട് ഒരു ഭാഗത്ത് വീടും അപ്പുറത്ത് ഇങ്ങനെ പാടം കവങ്ങും ഒ
അതെ ആ ആ അങ്ങനല്ലെ നമ്മടെ പിന്നെ ഈ വയലിലൊക്കെ അങ്ങനെ പ്രളയം കഴിഞ്ഞതിന് ശേഷേ നെല്ല് അങ്ങനെ ഇതാക്കാറില്ല. കൂർക്ക അങ്ങനത്തൊക്കെ ചെയ്യാറ് പിന്നെ ഒരു തരം ഈ മു ത്തുണ്ട് ഈ ഗോതമ്പിന്റെ പോലെ കാണും കണ്ടാല് പക്ഷെ അത് ഒരു വെള്ള മുത് മുത്തായിട്ട് വരും കായ ഇങ്ങനെ പഴുത്തു കഴിഞ്ഞാല് വെള്ളം മുത്താ അതുകൊണ്ട് മാലക്കെ ഉണ്ടാക്കാൻ പറ്റും
ഉം
അങ്ങനത്തെ ഒരു സാധനം ചെയ്യാറുണ്ട് ഇവിടെ. നമ്മൾ ഈ മണിമാലയൊക്കെ ഉണ്ടാക്കൂലോ
ആ
അതേപോലെ മണിമാല ഉണ്ടാക്കാൻ പറ്റിയ മുത്താവും അത് അതിനൊരു ഓട്ടക്കെ ഉണ്ടാവും ഗോതമ്പ് പോലെയാ അയിന്റെ ചെടിയൊക്കെ കണ്ടാല് അത് ആ നല്ലക്യാഷ് ഉണ്ട് ഇവിടെ ഇത്ര വിലയില്ല പക്ഷെ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ നല്ല റേറ്റായിന്. അവരത് മാലക്ക ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണതാ. അതൊന്ന് ഷേപ്പ് ചെയ്യൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ
ആ
ഉം. എന്നാ ഞാൻ ഇപ്പം വിളിക്കാട്രാ
ആ ഓക്കെ
ഹലോ
ആ ശരി
ആ ശരി